ഹലോ ആഹ് പറയൂ എന്തൊക്കെണ്ട് ഇന്ന് വിശേഷങ്ങൾ
എന്താ വിശേഷം കുഴപ്പൊന്നുല്ല
ഉം ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് കഴിച്ചു.
ഉം എന്തായിരുന്നു സ്പെഷ്യല്?
മെസ്സേജ് വിട്ടപ്പോ കണ്ടിരന്നു. അപ്പൊ മോന് പോളിയോ ഞായറാഴ്ച ഉണ്ടായിരുന്നു അപ്പൊ അന്ന് പറ്റില്ല വീട്ടില് ന്റെ വീട്ടിലെരുന്നു
ആഹ് ഹാഹ്
അപ്പൊ പിന്നെ അത് കൊടുക്കാൻ വാണ്ടി പൊയ്ക്കേനി. അപ്പൊ അവിടെയിരുന്ന മെസ്സേജ് കണ്ടത്
ആഹ് ചില ദിവസ സ്ഥലത്ത് അങ്ങനെണ്ടല്ലേ ഒരു ദിവസം കൊടുത്തില്ലെങ്കിൽ പിന്നെ അടുത്ത ദിവസം
ആഹ് അത് കൊടുക്ക ഓല് ഇപ്പൊ രാവിലെ ടീച്ചറ് വീട്ടിൽ വന്നു എന്ത് കൊടുക്കണം എന്തെ കൊടുക്കായിനു ചോദിച്ചു. അപ്പോ എന്റെ വീട്ടിൽ പോയതാണ് പറഞ്ഞപ്പോ ഓല് എഴുതിക്കൊട്ത്തി ഞാൻ കൊടുത്തിട്ടില്ലന്നൊക്കെ പറഞ്ഞ്. അപ്പൊ പിന്നെ ഓൽ വിളിച്ചു കൊറച്ച് അങ്ങട് വേറെ ഒരു വീട്ട്ക്ക് വന്ന്ക്ണു അങ്ങട്ട് ചെല്ലാൻ.
എനിക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞിന് കൊടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നല്ലോ അപ്പൊ കൊടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് ഞങ്ങള് സ്ഥലത്തില്ലായിരുന്നു. പിന്നെ വന്ന് അന്വേഷിച്ചപ്പോൾ ത്തേകും ഇല്ല. അത് ഒറ്റ ദിവസത്തെ ക്യാമ്പയിൻ ആണ് പിന്നെ കൊടുക്കാൻ പറ്റൂല്ല എന്ന് പറഞ്ഞു പിന്നെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇപ്പൊ ഈ വർഷം കൊടുത്ത്
ഉം ഇപ്പ അങ്ങനെയല്ലാ. അംഗൻവാടീത്തെ ടീച്ചർമാര് എന്താ കൊടുക്കാത്ത കുട്ടികളെ ഓലെ എണ്ണട് ത്ത് ന്നലെ അംഗൻവാടി പോയിത്തരാം എന്നിട്ട്. ഇന്ന് എന്തായാലും ആ വീട്ട് കൂടി പോണംന്ന് പറഞ്ഞി നിയമം വന്ന്ക്കണ്
ആഹ് ആഹ് ഇപ്പ അങ്ങനെ മറ്റേ ബസ് സ്റ്റോപ്പിലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ബസ്റ്റോപ്പില് പബ്ലിക്കായിയിട്ടുള്ള എല്ലാ സ്ഥലത്തും അവര് ക്യാമ്പയിൻ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എല്ലാർക്കും കിട്ടീ തോന്നി ഇ പ്രാവശ്യം
ഉം ശരിക്ക് എങ്ങനെത്ര ഈ വരാത്തവരെ വീട്ടിൽ പോയി ഓൽ കൊടുക്കണം ന്നാണ് നിയമം
ആഹ് അതെ അതെ കൊടുക്കണോന്നാണ് അത് ലിസ്റ്റ് എടുത്തിട്ട് ട്ട് ആരൊക്കെ എടുക്കാത്തതുണ്ടെന്നുള്ളത്. അത് ഈ അംഗനവാടി ഇവിടുന്ന കുട്ടികളുടെ തൊക്കെ ആണെങ്കിൽ പർഞ്ഞ അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അല്ലാതുള്ളതൊന്നും അവര് അറിയില്ലല്ലോ
ഉം ഉം ഇൻക്ക് ശരി
വീട്ടില് ന്റെ വീട്ടിന്ന് തൊട്ടടുത്താ അംഗൻവാടി എന്നാണ് ഞാൻ അന്ന് ശ്രദ്ധ വിട്ട് പോയി കൊടുക്കണന്നില്ല അതില് നാ ആങ്ങളക്കൂണ്ട് അതെ പ്രായത്തിൽ ഉള്ള കുട്ടി അപ്പൊ വ കൊടുക്ക ക്കാ പോവാ അപ്പൊ ഓള് പറ്ഞ്ഞ് നമ്മള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലതും കഴിഞ്ഞിട്ടാണ്ട് പോവാന്ന് പറഞ്ഞ പ പിന്നെ അങ്ങനെ രണ്ടോളും മറ
ഞങ്ങള് ഈ പ്രാവശ്യം എടുക്കാൻ പറ്റത്തില്ലന്ന് വിചാരിച്ചതാ ഞായറാഴ്ച ആയപ്പോഴത്തേക്കും രാവിലെ എണീക്കാൻ ലേറ്റ് ആയി അന്നാ ഒരു ഉച്ചയാവട്ടെ അന്നേരം കൊടുക്കാന്ന് വെച്ചിരുന്ന് ഉച്ചയായി കൊടുക്കാൻ ഇര്ന്നപ്പോഴത്തേക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ ലേറ്റ് ആയി സമയം പോയി ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ ആയപ്പോ ഇപ്പോഴത്തേക്ക് അന്ന ഇപ്പൊ ഒരുങ്ങ എന്ന് പറഞ്ഞിട്ട് റെഡി ആയപ്പോഴത്തേക്ക് ഭയങ്കര മഴ ഭയ ങ്കര മഴയല്ല കാറ്റും പുറത്തേക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ അന്നേരം പിന്നെ നിന്ന് നിന്ന് നിന്ന് ഒരു മൂന്നര നാലു മണി ആവാറായപ്പോഴാണ് ബൈക്കിൽ പോവാന്ന് വെച്ചിട്ട് നിന്നിട്ട് നടക്കൂല്ല ഇന്നൂടെ എടുക്കാൻ പ റ്റില്ലെങ്കിൽ പിന്നെ എന്ത് യെന്ന്ന്ന് ചാച്ച ഞങ്ങള നാട്ടിലുംല്ല നാട്ടിലാെങ്കിൽ നമുക്ക് പരിചയം ഉണ്ടല്ലോ അംഗനവാടിയില എടെയങ്കലും പോയി എടുക്കാൻ നക്ക അ ഇത് നാട്ടില അല്ലാത്തത്ണ്ട് എവിടെയാ ഉള്ളതന്ന് ഒറ്റ സ്ഥലേ അറിയുള്ളൂ അന്വേഷിച്ചട
എവിടെ ഹസ്ബൻഡറിന്റെ നിക്കണ
വർക്ക് ചെയ്യുന്നെടുത്ത ഹസ്ബൻഡന്റെ വീട്ടിൽ വല്ല എന്റെ വീട്ട ല്ല ല്ല ഞങ്ങ വർക്ക് ചെയ്യെടുത്താണ് ഇപ്പ താമസിക്കുന്നു അപ്പ അവിടെ നമുക്ക് എല്ലാ സ്ഥലം പരിചെയു ഇല്ല ഒറ്റ സ്ഥലവേ അറിയയുള്ളൂ ഒരു ഹോസ്പിറ്റലിന്റെ അത് സമയം കഴിഞ്ഞാ പിന്നെ കി ല്ല അത് കാരണം പിന്നെ യൂബർ വിളിച്ചിട്ട് പോയി എടു ത്തത് എടുത്തപ്പോഴത്തേക്ക് എന്തായാലും എന്താണ്
ഹസ്ബൻഡും ഇങ് രണ്ടാളും ഒരുമിച്ച ജോലീയ്യ്ന്നെ
ഇപ്പൊ ഞാനിപ്പൊ വർക്ക്‌യുന്നില്ല ഞങ്ങളൊരു സ്ഥലത്തായിന്ന് ഞാനി ഇപ്പ വർക്ക് ചെയ്യുന്നില്ല കുട്ടി ആയപ്പോഴത്തേക്ക് ഞാൻ നിർത്തി ഹസ്ബൻറ്റ് മാത്രേപോവുന്നുള്ളു ഉം ഇപ്പേ ഞാൻപോവുന്നില്ല ഇപ്പ വീട്ടി തന്നെ മം
ആഹ് ഉം
ഉം പിന്നെ എന്തൊക്കെയോ ഉച്ചിക്കത്തേക്ക് എന്തൊക്കെയാ സ്പെഷ്യൽ
ഇന്ന് എന്താ സാമ്പാർ മീന് ഉം അതക്ക തന്നെ പപ്പടം
ഉം എല്ലർക്കും അതൊക്ക ഇക് ഇക് ഇവിടെ മോര് കറിയുണ്ട് പയർ
ആഹ്
തോട്ടുണ്ട് പപ്പടംണ്ട് മീനൊന്നും കിട്ടില്ല ഞക്ക് പിന്നെന്തെങ്കിലും ഒക്കെ മതിന്നുള്ള ടൈപ്പാ ഉം മീനും ഇന്നത് വേണം അങ്ങനൊന്നും ഇല്ല എന്തൊക്കിലും ഒരു കറിമതി ആഹ് പക്ഷെ എന്റെക്കെ വീ ട്ടിലൊക്കെ ആണെങ്കിൽ മീനില്ലാതെ ഒരു ദിവസം അരി കഴി ക്കില്ല എന്റെ അച്ഛനൊക്കെ ഡെയിലി മീൻ വേണം
ഞാൻ കൂട്ടിയാർക്കാൻ വേണ്ടിട്ട് ഏയ് വേണ്ട മീനും അങ്ങനെ വേണന്നൊന്നുല്ല
ഉം ഞങ്ങ എന്റെയൊക്കെ വീട്ടില് എറെ അച്ഛനൊക്കെ ആണെങ്കി ഡെയ്ലി മീൻ ഉണ്ടെങ്കിലെ ഫുഡ് കഴിക്കാനൊരു ഇതള്ളൂ മീന്ല്ലെങ്കി ഈ ഇതാണ് അത് കാരണം എപ്പോഴും മീൻ വാങ്ങിക്കും ഇവിടന്നും അങ്ങനെ പ്രശ്നല്ലോ ഇവിടെ മീനേ വേണ്ട
മക്കൾക്കാണ് ഞാൻ മീൻ കുട്ടൂല
ആഹ്
ഞാന് ഇന്റെ വീട്ടില് ഞങ്ങള് എന്താ ഞാന് ഇന്റെ താത്ത കാക്കു ഞങ്ങൾ മൂന്നാളും മീൻ കഴിക്കൂലാ
ആഹ് നമുക്ക് അങ്ങനെ വലിയ നിർബന്ധംന്നുമില്ല മീന ഹസ്ബന്റും അത് തന്നെ മീനൊന്നും വേണംന്ന് നിർബന്ധംന്നുല്ല വെല്ലപ്പോഴും വെല്ലം നല്ല മീൻ വെല്ലം കിട്ടിയാ വാങ്ങിക്കോന്നല്ലാതെ ആഹ് എന്റെ കുട്ടിക്ക് മീൻ വറുത്ത് കൊടുത്ത കഴിഞ്ഞാ കഴിക്കും അത്ണ്ടെങ്കി അവിടെ ചോറ് ഉണ്ടോളും ഉം അവളാതെ ചോറൊന്നും ഒന്നുല്ല
പിന്നെ പറ്റും സോയാബീൻ കേങ്ങും പൊര്ക്ക
ആഹ് അത് നല്ല ടേസ്റ്റാ അല്ലെ അത് ഞാൻ വെച്ച് ക്കിട്ടില്ല പക്ഷെ കറിയായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അത് പക്ഷെ എല്ലാരും പറഞ്ഞതേക്കാം അങ്ങെ വെച്ച കഴിഞ്ഞഞ് നല്ലതാണ്
നമ്മ ചിക്കൻ പൊരിക്കണമാതിരി എല്ലാ മസാലയും ചേർത്തിട്ട് പൊരിച്ചാ നല്ല ടേസ്റ്റ
ആണല്ലേ അമ്മ അമ്മ ട്രൈ ചെയ്ത് നോക്കണം അത്ക്ഷെ ഞങ്ങള ഇവിടെ ഹസ്ബന്റിനൊക്കെ ഇവിടെ ഇഷ്ടള്ള സാധനം അത് എനിക്കത് ഇഷ്ടല്ല അത് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ വെച്ച് വെച്ച് കറി ആയിട്ട് വെക്കും ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ
ആഹ് കറി ഞാന് വെച്ച്ട്ട് ഓല് ഭർത്താവ് വണ്ടാന്ന്റഞ്ഞിട്ടേ ഓൽക്ക് പൊര്
ഉം ഇന്നലെ ഇങ്ങനെ യൂട്യൂബിൽ കണ്ട് നമ്മള് ബിരിയാണി വെക്കുന്ന പോലെ വെജ് റൈസ് വെക്കാനായിട്ട് ട്ട് സോയക്കെ ഇട്ടിട്ട്
ആഹ് പറ്റും
പറ്റുവല്ലേ ഞാന തിങ്ങനെ കണ്ടപ്പോ ഞാനോർ ഈ സാധനം കൊണ്ടൊക്കെങ്ങനൊക്കെ ഉപകാരം ഉണ്ടോ എന്ന്
ഉ ഉണ്ട് ഉണ്ട് ഞാൻ അത എന്താ ആദ്യം എന്ത ഒരു തിളപ്പിച്ച വെള്ളം ടുത്തിട്ട് അയ്ല് കുറച്ച് വെള്ളത് വേവായി കയിഞ്ഞ
ഉം ഞാ കറി കണക്കിൽ ഞാൻ അങ്ങനെയാണ് വെക്കാറ് വെന്തിട്ട് പിഴിഞ്ഞിട്ട് ഇടാണ് ചെയ്യുന്നത്
ചേലോൽക്ക് അയ്ന്റെ ടേസ്റ്റും മ ണൊക്കെ ഇഷ്ടാണ് ഇല്ല ന്ക് അത് തളക്കുമ്പോ മണം കേൾക്കുമ്പോത്തന്ന തന്നെ തലവേദന വെരുന്ന മാരിയാ
ഉം ക്ഷെ എനിക്ക് സാധനം ഇഷ്ടവേ അല്ലായിരുന്നു പക്ഷെ ഞാൻ ഹോസ്റ്റലിലൊക്കെ നിന്ന സമയത്ത് ജോലി യ്യന്ന സമയത്തൊക്കെ അവിടെ ഹോസ് ല്ല് ഒരു ദിവസം ആ ഫുഡ്ണ്ട് ആ കറി ഉണ്ടാവും ആ പുള്ളിക്കാരി ക്ഷേ വെക്കുന്നത് നല്ല അടിപൊളിയാ നമ്മൾ ഈ ബീഫൊക്കെ വെക്കുന്ന പോലെ നന്നായിട്ട് വരട്ടി വെക്കും അങ്ങനെ മാത്രേ കഴിച്ചിട്ടുള്ളൂ പിന്ന അല്ലാതെ ആ ഒരു ടേസ്റ്റില് ഞാൻ വേറെങ്ങൊന്നും കഴിച്ചിട്ടില്ല ആ ആ സാധനം അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല
ഉം ഉം വൽക്ക് അത ആയ മതി സോയാബീനും കേ
സോയബീനും
കേങ്ങ് പൊര്ക്ക
ആഹ് പിരിച്ചെടുക്കുംല്ലേ
ഉം കറി ഒന്നും പറ്റൂല ആ അതെ പിന്നെ ക അത് കെയങ് കറി കെ സോയാബീൻ കറി അഹ് രണ്ടും പറ്റൂല
ആഹ്
ഒൽക്ക് എന്ത് സാധനം കിട്ടിയാലും പൊരിച്ച് കൊടുക്ക, ഇനി വെണ്ടക്ക്‌യൊക്കെ കൊട്ന്നാല് കറി ക്ക്‌ണോ അത് പൊര്ച്ചന്ന മതി അറി സ്
ഏ ആണോ പക്ഷെ ഈ വഴുനങ്ങ ഇല്ലേ വഴുതനെങ്ങാ അത് ഇങ്ങനെ മീൻ വറക്കന്ന് പോലെ വറത്തിട്ട് ആഹ് വട്ടത്തി വെട്ടിട്ട് ആ അത് നല്ല ടേസ്റ്റാ പക്ഷെ
ഉം അത് അയ്ന് ഓല് വൈതനങ്ങ തീരെ തിന്നെല്ല ഇഞ്ഞി എങ്ങനിം കയ്ക്കൂല
ആ എൻന്റെചിടെ കുട്ടിയാളുണ്ടാവു. അവർക്ക് ഞാനങ്ങനെ വെച്ച് കൊടുത്ത്. കഴിക്കൂലാന്നൊക് ക്കെ വിചാരിച്ച വെച്ചു കൊടുത്ത പക്ഷെ അത് അത് തന്നെ വെച്ചിട്ട് അവര് ചോറ് ണ്ട്
ഉം അല്ലേലും നമ്മള് എന്ത്‌ സാധനം ഒന്ന് പൊരിച്ചാലത് വേറെരു ടേസ്റ്റ്ണ്
ആഹ് സത്യം
ഇടിച്ചക്കയൊക്കെ പൊരിച്ചോക്കിണോ
ഇടിച്ചക്കെ നോക്കിയിട്ടില്ല, അത് ഇന്നലെ എന്നോട് ഒരാളി ഇങ്ങനെ പറഞ്ഞു ഇ. ന്നലെ ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടി മഴയല്ലേ എന്തൊക്കെയോ കഴിക്കാൻ തോന്നൂ ന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു അപ്പോഴേക്കെ എന്നോടിങ്ങനെ പറഞ്ഞു ഇടിച്ചക്കെയൊക്കെ ഈ മഴ സമയത്ത് വറുത്ത് പൊരിച്ചൊക്കെ കഴിക്കണം ന്നല്ലാന്ന് പറഞ്, ഞാൻ പറഞ്ഞ് ഞാ അത് ഇന്ന് വരെ കഴിച്ചിട്ടില്ലാന്ന് പറഞ്ഞു ഇവിടെ എന്തോരം ഉണ്ടായിരുന്നു ന്നറിയാമോ ഞങ്ങൾടെ റൂമിന്റെ ഇവിടെ വെറുതെ മഴ പെയ്ത് മൊത്തം താഴെ വീണ് പോവായിരുന്നു
ഉം ഉം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മള ചിക്കന് മസാല തിരുമ്പണ മായിരി തിരുമ്പീട്ട് വേപ്പിന്റെലിം അതും എണ്ണീ ലിട്ട് കോര്യ അതാന്ന് പറയേല്ല ഉം
ടേസ്റ്റോ
ടെസ്റ്റ്‌ ടേസ്റ്റ് അടിപൊളിയാചാ
ആഹ് ലെ വെളത്തുള്ളി ഒക്കെ ഇട്ട്ട്ടാൺ തോന്ന്ണു ല്ലേ ഞാങ്ങനെ വീ ട്ടീ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് പഷെ ഒണ്ടാക്കി നോക്കില്ല പഷെ ഇപ് ഇപ്പ അതിന്റെ സീസൺ കഴിയലും ചെയ്ത് ചക്ക ണ്ടാർന്നപ്പ ഇതൊന്നും ചെയ്തോക്കീട്ടില്ല ഇപ്പതിന്റെ സീസൺ കഴ്ഞ്
ഉം അടുത്ത സീസൺ ല് നോക്കഞ് എത്യാവശ്യം ചക്കെന്ന് ണ്ടായമായ്രി ഏതു വർഷത്തിലുണ്ടായിട്ടുണ്ടാവൂല
ആഹ് ശരിയാ അഷ് ഷെ ഞങ്ങള് ഇവടെ കൊറ്ച്ചീസത്തേക്ക് ഇവിടെ ഇല്ലായിരുന്നു ആ ടൈമിലായിരുന്നു നെറയെ ഉണ്ടായിരുന്നത് തിരിച്ച് വന്നപ്പഴത്തേക്കും ഫുള്ള് മഴ പെയ്ത് എല്ലാം വീണു പോയി ചക്കയെല്ലാം വെള്ളം കേറി ചീഞ്ഞും എല്ലാം പോയി. അപ്പ് വേം ഇപ്പ്രാശ്യത്തിന്
ണ്ടായില്ല ഓന് ഭയങ്കര ഇഷ്ടള്ള ര് സാനാണ് ചക്കിം മാങ്ങിം ന്നട്ട് ന്റെ മ്മ അവ്ട് രണ്ട് ഫ്രിഡ്ജ് ഫുള്ള് നർചച്ചക്കേനി ചക്കിം മാങ്ങിം അങ്ങനെ എന്നും ഏ ഞമ്മള്
റ്റിന്റെ വീട്ടില് ഇതുപോലെ ഞങ്ങള് പോയപ്പോഴത്തേക്കേയ് അവിടെ ചെറിയ മാങ്ങ വല്യ മാവാണ്. പക്ഷെ അതിനഹത്ത് ചെറിയ ചെറിയ ചെറിയ മാങ്ങാളാ പക്ഷെ ആ മാങ്ങഅയ് ഇയ്യോ നാടം മാങ്ങയാണോ എന്ത് മാങ്ങേന്നറിയില്ല അല്ല ടേസ്റ്റ നല്ല മധുരവുള്ള ചെറിയ മാങ്ങ നമ്മടെ കയ്യില് അത്ര ഇല്ല കുഞ്ഞി മാങ്ങ ചെറിയ മാങ്ങ പഷെ നല്ല ടേസ്റ്റ് ആണ് കാറ്റ് ആഹ് നല്ല മണവും കാറ്റടിക്കുമ്പോ നല്ല ഓറ ഞ്ച് കളറാണ് കാറ്റടിക്ക്മ്പോ അവര് ഫുള്ള് വന്ന് പെറ്ക്കി ക്കൊണ്ട് പോകും ഓരോ കാറ്റടിച് ച്ച് വീഴുന്നഹക്കെ ഒരു അൻപതിനായിരം മാങ്ങെങ്കിലും കാണും അത്രയും വീഴും
ഓഹോ
ആഹ് റോഡില വന്ന് പോവുന്നവർക്കും ആഹ് അത് പക്ഷെ ചെല സ്ഥൽത്തൊക്കെ കണ്ട്ട്ടുള്ളൂ ഞങ്ങളെവിടെ എങ്ങും കണ്ടിട്ടില്ല ഞാനവിടെങ്ങനെ പോയപ്പഴത്തേക്കും കണ്ടതാ അവരെന്നിട്ട് ന്തെടുക്കുന്നറിയോ അവരിത് എടുത്തിട്ട് പോയിട്ട് ഫുള്ള് തൊലിയെല്ലാം കളഞ്ഞ് പിഴിഞ്ഞ് ഒരു താക്കി വെക്കും സ്മൂതി പോലാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കും
ആഹ് ആഹ്
അത് നല്ല സാധനാര്ന്നു
ഉം ങ്ങള് പലേറ്റും ണ്ടാക്കല്ലോ ല്ലെ പുള്ശ്ശേരി അങ്ങനെ എന്തൊക്കെക്കെ ണ്ടാക്കല്ലോ മാമ്പയം കൊണ്ട്
ആഹ് അക്കെ ണ്ടാക്കിട്ട്ണ്ട് അയിപ്പ നല്ല മാങ്ങയൊന്നും നാട്ടി പോലും കിട്ടാറില്ല
ആഹ് ആഹ്
പ്പ ശരി ന്നാ
ആഹ് ടൈമായിട്ട് ഉം